ഹലോ.
ആഹ് കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ന്ന്ൺട്.
ഉം എന്തേ കിടന്നൊ? നല്ല വർത്താനം ഉം.
കടന്നിട്ടില്ല ഓരോ പണിൽ ഇങ്ങനെ ആകർഷ്ടനായിരിക്കാണ്.
അതന്നെ എല്ലാരും പരിപാടി.
ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ മക്കളെ നോക്ക
അതെ അതെ ഭക്ഷണം തുന്ന് പാത്രം മോറ.
ആഹ് അതെന്നെ. ഞാനിപ്പോ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്ത നോക്കുമ്പൊ ചാർജ് കൊറവാ അപ്പൊ കുത്തിട്ടകണ്ട് അങ്ങെനെ സംസാരിക്കപ്പൊ.
അതെ അതെ.
ഉം എന്നിട്ട് എന്തായിരുന്നു സ്പെഷ്യല്?
സ്പെഷ്യല് ചിക്കൻ കറി ആൻഡ് നെയ്‌ച്ചോർ
മക്കൾക്ക് പൊലി വൈബ് ഓല്ക് അതന്നെ.
ആഹ്.
ചിക്കൻ ഏഹ്
അപ്പൊ ഇന്ന് ഭയങ്കര വിശപ്പെന് മോൾക്ക് പറയെ
ആഹ് എന്തൊക്കെ വേറെ എന്തൊക്കെ
ഭയങ്കര വിശപ്പാക്കാരം അല്ലെങ്കിൽ വല്യ താല്പര്യം ഉണ്ടാവൂല.
അതെ അതെ നിങ്ങളെന്തങ്കിലും വർക്ക യ്യാണോ? പടിക്ക്ണ കുട്ടി ആണോ ചോയ്ക്ക
ആഹ് ഞാനോ അല്ലല്ല ഇൻക്കി രണ്ട് മക്കളുണ്ട്
സംസാരം കേട്ടിട്ട് ചെറിയ കുട്ടികളെ സംസാരാണല്ലോ ഏഹ്
സൗണ്ട് ചെറുതാണ് റി
സൗണ്ട് ചെറുതാ തന്നെ
മോൾക്ക് പത്ത് വയസ്സായി
ഏഹ് പത്ത് വയസ്സായോ സൗണ്ട് കേട്ടാ പറയൂല ട്ടോ
വല്യ മോൾക്ക് പത്ത് വയസ്സായി ചെറുതിന് രണ്ട് വയസും
അതെ അതെ സൗണ്ട് കേട്ടാ പറയൂല റയ
ഞ
എങ്ങനെ
അവിടെ വീട്ടില് ആരൊക്കെ യ്ക്യ
വീട്ടില് ആ ഞാൻ ഹസ്ബന്റ് മാത്രം ഉള്ളൂ
ആഹ് കുട്യളായിട്ടില്ലേ?
നെയ്ചോറായിട്ടില്ല
ആഹ്
ഇന്നൊരു ഗസ്റ്റ് ഇണ്ടായിന് അപ്പൊ ഗസ്റ്റിന്
ഉം അത് പിന്നെ പറയണ്ടല്ലോ ആഹ് ഹ് ഹ് ഹ് ഹ് ഗെസ്റ്റ് വന്ന് പോയി കഴിഞ്ഞാ പിന്നെ പറയണ്ടല്ലോ ര്യ
പിന്നെ പറയണ്ടല്ലോ ഹ് ഹ പാത്രങ്ങളുണ്ട് ഇങ്ങനെ മോറാൻ അല്ലെങ്കിൽ വല്ലാതെ ഇണ്ടാവുല അല്ലെങ്കി രണ്ട് പാത്രം ണ്ടാവുള്ളൂ
ഈ ആഹ് ഈ മ്മാ
അതുകൊണ്ട്പ്പം കുറേ പാത്രങ്ങളുണ്ട്
എനിക്ക് ഞാൻ പറയും എന്തേലും പരിപാടി ണ്ടാക്കി കഴി മറ്റേ പാത്രം എടുക്കണ്ട കേട്ടോ ഡിസ്പോസിബിൾ കൊണ്ടിങ്ങൾക്ക്
ഹ് ഹ് ന്നാ മോറണ്ടല്ലോ ലെ
അഹ് ഭ്രാന്താണ്റയ നിക്ക് പറയാ ഏറ്റവും- അത് ഞാനത്രയും നിന്ന് ഉണ്ടാക്കും ഏത് വിധം വെണെങ്കിലും ണ്ടാക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടിണ്ടേല് മോറലും തൊടക്കലും ഇഷ്ടല്ലാത്ത പരിപാടിയാണ്.
അതാണ് അത് ശെരിയാ അതാ പ്രശ്നം
അതാണ് ഇന്റെ ഇളച്ചിയറിയും തറവാട്ടിലായിരുന്നന്നേ ഇപ്പ ഞങ്ങള് വീട് വെച്ച് മാറി ഒരു പിന്നെ നമ്മള് വീട് മാറി വർഷായി മാറി പണ്ട് തേപോലെ എല്ലാരും ഒരുമിച്ചു ചെയ്യണന്ന് ഓളു പറയും. ഓൾക്ക് എന്തേലും ണ്ടാക്കണത് ഇഷ്ടല്ല
ആഹ്
ഓള് പറയും താത്ത ഇങ്ങള് ണ്ടാക്കിക്കോളി മോറല് ഞാൻ മോറിക്കൊണ്ട് പറയും അതാണ് ഇൻക്കും വേണ്ടത് റയും
ഹ് ഹ് അത് കേക്കുബോ സുഗാല്ലേ അതെഅതെ
ഉം
എറച്ചിക്ക് വാറെ വിട്ട് പോണ്ണില്ലെ പ്പൊ വേറെ വീടെട്ത്ത് പോന്നില്ലേ
ആഹ് ഞങ്ങള് ഇപ്പ ഒരു വർഷായി വേറെ വീടെട്
ഹേ ഒരു വർഷായില്ലേ എന്താണ് വീടൊക്കെ എടുത്തട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താ
എന്താ കൊഴപ്പൊന്നില്ല
അടിപൊളിയായി പോവുല്ലേ
ഓരോ വ്യക്തി ഇണ്ടെങ്കിലും ഓരോരുത്തരുടെ സ്വപ്നല്ലേ ഒരു വീട്ന്ന്ള്ളത്
ഉം ഇപ്പൊ ആ സ്വപ്നാണെങ്കിലും ആണ് അതന്നെ കെട്ട്യോനില്ല നാട്ടിലില്ല
ഹേ ഗൾഫിലാ
ആ ഗൾഫ്‌ലാണ് അപ്പൊ വീടിരുന്നിട്ട് പിന്നെ ആകെ ഒരു മാസേ നാട്ടിൽ നിന്നിട്ടുള്ളൂ അങ്ങനെ പോയതേര്ന്നു പിന്നെ ഞങ്ങള് അങ്ങ് അവിടേരുന്ന് ഇപ്പൊ ആഹ് അതെ ഞങ്ങളു അവിടേര്ന്നു ഇപ്പൊ ഞങ്ങള് രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ എത്തിയി ട്ട് ന്നാ മറ്റന്നാ വരിയാണ് ഇഞാള് ആ ഒര് ഇഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നമ്മള തായിട്ടുള്ള വീട്ടില് ഒറ്റക്ക് ല്ലൊരു ജീവിതം ഇതുവരെ ജീവിച്ചിട്ടില്ല അതെങ്ങനെയാവുന്നുള്ള ആ ഒരു ആകാം ഷീലിങ്ങായിരിക്ക
അതെ അതെ. അപ്പൊ ആ ഒരു പൊലിവിലാണ് ല്ലേ
അവടെ നമ്മൾ ചെല്ലാണെങ്കി പോലും ഓലെ ജോലി തെരക്ക് അയിനെടീല് എന്തെങ്കിലും പൊറത്ത് പോയെങ്കി പോവും. അങ്ങനൊരു ജീവിതാണല്ലോ അവടെ. പിന്നെ നമ്മള നാട്ടിത്തെ പോലെ കൊറേ സ്ഥലങ്ങളൊന്നുല്ല അവിടെ പോവാന്. ഏതെങ്കിലും മാളുകള് ഇങ്ങനെ പാർക്ക് കള് അതന്നെ പൊറത്തെറങ്ങിയ മക്കക്ക് പാർക്ക്.
ഏഹ് സംഭവം എങ്ങനെ സ്ഥലൊക്കെ അടിപൊളിയാ.
അവിടെയല്ലേ ആഹ് ഖത്തറാണ് അത്യാവശ്യം രസം അവിടെ തന്നേണ് പക്ഷേ അവിടെന്ന് പറഞ്ഞാ കണ്ടതന്നെ കണ്ടതന്നെ വെച്ചാ ആകെ മലപ്പുറം ജില്ലന്റെ അത്രേയൊള്ളൂ ഈ ഖത്തറ് പർഞ്ഞ രാജ്യം തന്നെ. അത്രയ്ക്കും ആഹ് ഖത്തറിലാണ് അത്രിം ചെറിയ രാജ്യാണ് പിന്നെ ഇപ്രാവശ്യം ഞങ്ങള് പോയ ത്തിന്റെ തെരക്കിലേര്ന്ന്. അതുകൊണ്ട് വല്ലാണ്ടങ്ങട്ട് എൻജോയ്മെന്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല.
അതെ അതെ ഹസ്ബൻറ് എന്താ ജോലിയെന്താവിടെ
ആ
എന്ത്?
സ്വന്തായിട്ട്ല്ല ബിസിനസാണറ്യ.
ഓഹ് ബിസിനസ് ലെ.
ആഹ്
ഉം എന്ത് ബിസ്നസാ?
ആൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാ ട്രാൻസ്പോർട്ടേഷൻ ഇണ്ട് പിന്നെ അയിന്റെ പൊറത്ത് പിന്നെ ഇതാണ് പിന്നെ ഈ സി സി ടി വി ൻ്റിം വൈഫൈൻ്റ്യൊക്കെ
മ്മ്
താണ്
ഫിറ്റ് ചെയ്ത് കൊടുക്കണല്ലേ
ആഹ് ഫിറ്റ് ചെയ്ത് കൊടുക്കാ വെച്ച് കഴിഞ്ഞാല് പണിക്കാര്ണ്ട് കൊട്ടേഷൻ ഇട് ക്കാ ഒന്നിച്ചിട്ട് ഇട്ത്തിട്ട് ആൾക്കാരെ കൊണ്ട് ആഹ് കാരെ കൊണ്ട് ചെയ്പ്പിക്കും സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ കാക്കു ചെയ്യും മറ്റുള്ള പൊറത്തുള്ള പണിക്കൊക്കെ ആൾക്കാര് പോവും.
അതേല്ലേ ഇനി എന്താ മക്കൾസൊക്കൊറങ്ങിയോ?
ഇല്ലേയ് മോള് ഇപ്പോ നാളെ രണ്ട് എക്സാമാ. സ്കൂൾ തുറന്നെ മുതൽക്ക് എക്സാം എക്സാം എക്സാം ഇവര്ക്കതന്നെ വേറെ പണിയൊന്നുല്ല. ടീച്ചേഴ്സിന് ഇങ്ങനെ വിട്ടാ മതിയല്ലോ. മളേ ആഹ് പിന്നെ ഇവര് ഓക്സ്ഫോർഡാണ്.
സി ബി എസ് ഇ സ്കൂളിലാ?
ആഹ് സി ബി എസ് ഇ അല്ല. ഇവര് ആഹ് ഇന്നത് ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ്
ഓഹ് അങ്ങനെണ്ടോ?
ആഹ്
ഓഹ് ഓഹ് അപ്പൊ ഫുള്ള് വായിക്കാനും പഠിക്കാനും ഉണ്ടാവൂലേ.
ണ്ടാവും. നാലാം ക്ലാസ് വരെ പത്ത് സബ്ജക് റ്റാ. പ്രാന്താണ് ആഹ് ഞാൻ പറയും ചെയ്ത്
ഉഹും
ഞങ്ങള് പറയും ചെയ്തു നമ്മളൊക്കെ നാലാം ക്ലാസ് പഠിച്ചീന സമയത്ത് ഒരു മലയാളം അറബി ഇംഗ്ലീഷ് കണക്കുണ്ടായി ഇംഗ്ലീഷൊക്കെ നാലിന്നാണ് തുടങ്ങണത് എ ബി സി ഡി യൊക്കെ
അതെ അങ്ങനെ തൊടങ്ങ്ണെ
ഞാ ഞാനൊക്കെ ന പഠിച്ചിന നാലാം ക്ലാസിന്ന് തുടങ്ങണ് എ ബി സി ഡി അതന്നെ ഞങ്ങളെ ആഹ് ഞാൻ എൽ കെ ജി യു കെ ജി ഒന്നും പഠിച്ചില്ല നേരെ മലയാളം മീഡിയം സ്കൂളിൽ ഒന്നാം ക്ലസിൽ കൊണ്ട് ചേർത്തിയിക്കായിരുന്നു ഞങ്ങളെ അവിടൊക്കെ അതൊരു പൊ പട്ട ഒരു പൊട്ട സ്കൂളാണ് ഞങ്ങളുടെ നാട്ടിലത്തേത് ഇംഗ്ലീഷൊന്നും പഠിപ്പിച്ച വെറുതെ ടീച്ചേഴ്സൊന്നും വരില്ല ഒരു ഞങ്ങളതൊരു ഉൾഗ്രാമായിരുന്നേ ഇന്റെ വീടൊ അവിടെ ഈ യ്യൊരു ഗവൺമെന്റ് ഇവിടാ നാട്ടിത്തെ പോയി ഇരിക്കും അത്രേന്നെ കഞ്ഞിയും പയറും കിട്ടാൻ അല്ലാണ്ട് പഠിപ്പിക്കണൊന്നുല്ല നാലാം ക്ലാ
അതെല്ലേ
ഇംഗ്ലീഷ് എക്സാമിന്റെ അന്ന് ഞങ്ങള് ഒരു അച്ചുതൻ മാഷും ണ്ടായിരുന്നു മൂപ്പര് വന്നിട്ട് പറഞ്ഞു കുട്ട്യാളെ ഇന്ന് നിങ്ങക്ക് ഏതാ പരീക്ഷ അറിയോ ചോദിച്ചു ഇല്ല വാ പറഞ്ഞ് ആഹ് ഇംഗ്ലീഷാണ് ഞാൻ ഇങ്ങനെ ബോഡുമ്മേ എഴുതും അത്ങ്ങള് ഇങ്ങനെ എഴുതി എടുത്തോളിൻ പറഞ്ഞു
ആഹ്
എന്നിട്ട് പിന്നെ യു പി സ്കൂളിൽ എത്തിയിട്ട് ഞാ ഈ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ട്യാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ വെറുപ്പാക്കാരം എന്താച്ചെ കഴിഞ്ഞാല് ഒന്നും കൂടെ പഠിപ്പിച്ചിട്ടെടുത്തിട്ട് വേണം
അതെ അതെ
ആഹ് അങ്ങനെയായിരുന്ന് ഇപ്പോക്കെ ആഹ് സ്കൂള് അങ്ങോട്ട് ഉഷാറായിട്ടോ
അതെ അത് ഈ പണ്ടത്തെ പോലെയല്ല ഇപ്പ സ്കൂളുകളെ ടീച്ചേഴ്സുകളൊക്കെ പുരോഗമിച്ചില്ലേ
സത്യാ പറഞ്ഞത് ഇപ്പൊക്കെ ടീച്ചേഴ്സും തന്നെ ഒക്കെ നല്ല പിന്നെ എഫക്ട്ടിവ് ടീച്ചർ കുട്ടികളെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊക്കെ ഓർമ്മ ഇണ്ടാവ്വാ ആ പല്ലിറുമ്പി നിൽക്കുന്ന ടീച്ചേഴസിനെയൊക്കാെ
ടീച്ചേഴ്സിനായിരിക്കും ഇപ്പഴത്തെ ഫുള്ള് ചെറുപ്രായകാരികളായ ടീച്ചേഴ്സാണ്
ഒരു സ്നേഹത്തോടെ ഒരു സംസാരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് അവിടെ ന്നാണ്
അതെ അതെ പക്ഷെ ഞാൻ പഠിച്ചത് ഞാൻ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചതാ
ഞാൻ നേരെ ഇതിലായിരുന്നുട്ടോ മലയാളം മീഡി ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സ്കൂളി തന്നെയായിരുന്നു
അതെല്ലേ പിന്നെ എട്ടാക്ലാസിക്ക് ഞാൻ സ്റ്റേറ്റിക്ക് മാറി
ഏഹ്
എട്ടാം ക്ലാസില് ഞാൻ സ്റ്റേറ്റിക്ക് മാറി പറേ
ആഹ്
ഉമ് ന്നാലും രസമായിരുന്നു ല്ലേ ആഹ് കാലഘട്ടങ്ങൾ ഓർക്കുന്നു എത്ര പഠിച്ചില്ലെങ്കിലും
പഠിച്ചില്ലെങ്കിലും അന്നത്തെ ഒരു പിന്നെ കൂട്ടുകെട്ടും കാര്യങ്ങളും ആഹ് ഒരു- ഇപ്പോയില്ലാട്ടോ മക്കക്ക്.
ഇല്ല ഇല്ല അതൊന്നുല്ല പണ്ട് എന്തേന് നമ്മളൊക്കെ ഇപ്പോ മാറി നിൽക്കുമ്പോ മനസ്സിൽ ഇങ്ങനെ കൊതിയാകുവാ എന്തോ രാവോ ഇങ്ങനെ-
പോവാൻ തോന്നും അങ്ങനെ നമുക്ക് പിന്നെ ഉ ആ് ഒരു നമ്മളന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപ കൊണ്ടുപോകുവാൻ ഉണ്ടെങ്കിൽ അതായിട്ടുള്ള ഒരു ഐസ് വാങ്ങിയിട്ടുള്ള കഴി- കളിക്കലും നടക്കലും അതൊക്കെ വേറെ രസായിരുന്നു ഉമ്
അന്നാ ഒരു രൂപന്റെ ഹൈസ് ണ്ടായിന് ഇപ്പൊ രൂപന്റെ ഹൈസ്
ഇല്ല ഇപ്പൊ അന്ന് ഉമ്മാന്റെ വീട്ടിൽ പോയ ഉമ്മമ്മ ഒരു പത്ത് രൂപ തന്നു കഴിഞ്ഞാ ഇപ്പത്തെ നൂറ് രൂപേന്റെ മേലെ ആയിരുന്നു. അത് പത്തു ദിവസം പാത്രത്തീ കൊണ്ട് നടക്കും സ്കൂൾക്ക്.
അതെ അതെ.
ഒരു ഒരു പട്ടിന്റെ വിലയും കൂടി ഉണ്ടാവില്ല.
കുട്ടികൾക്ക് വരെ വേണ്ട പത്ത് രൂപ-
ഓഹ് സത്യം പിച്ചക്കാര് വന്ന് കഴിഞ്ഞ ലോ?
ആഹ്.
അവർക്ക് അത്രയും വേണ്ട ഇപ്പോ ഭിക്ഷക്കാര് അവര് വന്ന് കഴിഞ്ഞിട്ട് പത്ത് രൂപ കൊടുത്ത് കഴിഞ്ഞാല്. ഒരിങ്ങനെ നോക്കൂ ഒന്ന് മുഖത്ത്ക്ക്.
ഉം ഉം. അത് ശരിയാ.
ഇങ്ങട്ട് വരു
പിന്നെന്താ വേറെ എന്താ വച്ചാല്.
എന്നാ ഓക്കെ ഞാൻ വിളിക്കാ കേട്ടോ എന്നാ.
ശരി ഓക്കേ.